ഹലോ
ആഹ് ഹലോ കേക്കാമോ ആഹ് കേ ക്കുന്നുണ്ട് കേക്കാമോ ആഹ് ചായൊക്കെ കുടിച്ചോ ആഹ് ചായൊക്കെ കുടിച്ചോ
ഇല്ല ചായ കുടിച്ച്. ഇല്ല ഇല്ലാ, ചായ ശീലോ ഇല്ല.
ആഹ്, അയ് ശെരി.
ഉം ഉം.
പിന്നെ. എങ്ങനെ ആഹ് ഞാന് ഞങ്ങള് ചായ കുടിച്ചു. എനിക്ക് ചായ കുടിക്കെണം രാവിലാവുമ്പെയ്. ഇതെല്ലാം ഭയങ്കര തലവേദനയാ.
ആഹ് അത് അഡിക്ഷനായ തലവേദന എട്ക്കും. അതേണ്ട് ശീലെ ആയില്ലെ
ശീലായിപ്പോയ് ഞാൻ ചെറുപ്പം തെട്ട് കുടിച്ച്, കുടിച്ചെ ആ നിർബന്ധാം ഉം.
ആഹ് അതെ പിന്നെന്താ സുഖാണോ. ഇല്ല, ഇപ്പൊ ഒന്ന് തോന്ന് പേണ്ട്, മഴക്കോളുണ്ട്.
മഴക്കേള്ണ്ട്ല്ലേ, ആ ആഹ് ഞാങ്ങട്ട് രാത്രി. ഇന്ന് ഫുള്ളു മഴയായിരുന്നു. ഇന്ന് പകാല് എടെക്ക് തോരും, എടെക്ക് പെയ്യും അങ്ങനെരിക്കൃ.
ആഹ് ഹാ ആ ഇന്നലെ വടെ ഇടിയുണ്ടെന്നൊക്കെ. പറയുന്നെ കെട്ടായിരുന്നു. ഞാൻ നേരത്തെ, ഉറങ്ങിപ്പോയി.
ആഹ് ഞങ്ങടെ ഇവ്ടെ ഭയങ്കര ഇടിയും. കാറ്റു എല്ലായിരുന്നു മരമൊക്കെ മുറിഞ്ഞ് വീഴുകയും കരണ്ട് പോവുകയും. അങ്ങനുള്ള പ്രശ്നങ്ങളൊക്കെ.
ആഹ്.
ആ മഴ പെയ്യുമ്പോ നമ്മക്ക് കെഴപ്പല്ല, പക്ഷെ മഴ പെയ്താല് വരുന്ന ദോഷം ഇതാ.
ആഹ് അതാ മഴ പെയ്താലും കൊഴപ്പാ, അതല്ലെങ്കിൽ ചൂടാണെങ്കിലും കൊഴപ്പാ.
ആഹ്, അത് രണ്ടും കെഴപ്പാ, ഇപ്പൊ മഴ പെയ്ത ഇപ്പെഴ്ത്തെലൂം ഞാൻ മരങ്ങൾ ഒടിഞ്ഞ് വീണും, കറണ്ട് പോക്കും. മൊത്തെത്തീ പ്രശ്നമായ്, ഇപ്പൊ ചൂട് കെറഞ്ഞെന്നെള്ളൂ, ബാക്കിയെല്ലാം പ്രശ്നായ്.
ആഹ് തുണിയൊക്കെ കഴുകിട്ടാല്. ഒണങ്ങി വെരാൻ ഭയങ്കര, ബുദ്ധിമുട്ടാ.
ആഹ്, ഇപ്പൊ ഡ്രസ്സ് ഒണങ്ങാനും ഭയങ്കര പാടാ, എന്നാലും ഓർക്കേച്ചിരി വെയില് തടഞ്ഞായി. ഏറ്റവും നല്ലതാണ്. വെയിൽ വരുമ്പോ നമ്മള് അന്നേരം വെയിലിനോട് പറയും മഴ വരട്ടെന്ന് പറയും. വെയില് വേണ്ടേന്ന് പറയും
ആഹ്.
അതാ കിടെന്ന് കളിക്കുന്നു.
ഏഹ്
ഉപ്പാ അതേണ്ട് തുണിയാലും രണ്ടും മൂന്നും ദുവസം എട്ക്കും ഒന്നെണങ്ങി കിട്ടണേ
ആഹ് വീട്ടീൽ കൃഷികളൊക്കെ ഉണ്ടോ
കൃഷി ഞങ്ങ്ക്ക് കൊറച്ച് പച്ചക്കറി റിഷിക്കറികളുണ്ട്. വാഹ്. മെളക്, ചീര, വഴുതനങ്ങാ, വെണ്ട യാ, പാവയ്ക്കാ, പടവലങ്ങാ അങ്ങനുള്ള കൊറച്ച് കൃഷികളൊക്കെ ണ്ട്. അത്യാവശ്യം വീട്ടാവശ്യത്തിന്.
ആഹ്, വീട്ടിൽത്തേക്ക് വേണ്ടി മാത്രം.
ആഹ് വീട്ടിലേക്ക് വേണ്ടി മിത്രം. കാരണം ഇപ്പേ പന്നിശല്യം ഇവിടെ കൂടുതലായിക്കാ, അപ്പ കൃഷി ചെയ്യാൻ ഭയങ്കര പാടാ
ആഹ്, ഇവിടെ അത് തെന്നെ. പന്നി, മുള്ളംപന്നി, കാട്ടുപന്നിയൊ ക്ക ഭയങ്കരായിട്ടുണ്ട്.
അത് വന്നെച്ച് മാന്ത്യടുത്ത് വെളീവെച്ച്
ആഹ്. ആഹ്, അതെ സിറ്റൗട്ടിന്റെ അവ്ടാ വരെയുള്ളാ സാനങ്ങൾ കെളച്ചിട്ടിട്ടാ ഇപ്പത് പോന്നെ ഉണ്ടേലീ സാധനം നേരത്തെ ക്കാണെങ്കിൽ മറ്റെല്ലാ ഒച്ചായിരുന്നു. വന്ന് എല തിന്നി ഇട്ട് പോവമായിരുന്ന ചെടികളിലെക്കെ ഇപ്പഴാണെങ്കി, പന്നി എല്ലാം കളച്ചിട്ട്. ആഹ്, അത് തന്നെ.
ഉം ആഹ് ഞങ്ങളിവടക്കെ. തേങ്ങ വരെ പൊതിച്ചെടുത്ത്. തിന്നേച്ച് പേകുന്നെത്.
ആഹ്, ആ അതെന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സിറ്റൗട്ടിൻ്റെ അവ്ടെ. ചീനിയിം, ചേനയും, നട്ട് വെച്ചിരുന്നേയാ, അത് രണ്ടും കളച്ചിട്ടിട്ട് പോയി.
ആഹ
ഒന്ന് മൂത്ത വരാറായപ്പോഴത്തേനും
അതെ ഒന്നും നമുക്ക് നടാൻ പറ്റാത്ത അവസ്ഥയഇത്
ആഹ
ഇതിനെന്തായാലും പ്രതിവിതി കാണാതെ ഒരു രക്ഷയല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പ്രഠിക്കാൻ പറ്റില്ല ആ അതെതെ ഇ പിടിക്കാൻ പറ്റത്തില്ല കാരണം ഇതേ കൂട്ടത്തോടെ വരുന്നോണ്ടേ നമ്മളെ ഉപദ്രവിക്കും ഇതാ
ആഹ
അങ്ങനെ ഒരു കുഴപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതുങ്ങളെ അത് അ ആ മൂക്ക് വെച്ച് അത് കുത്തി ഇളക്കി കളഞ്ഞ കണ്ട അമക്കര വലിയ വാഴയൊക്കെ കൊലച്ച കുച്ച വരുന്ന വാഴയൊക്കെയ അവ അടി തുരന്ന്
ഉം ഉം ഉം
അതുപോലെ ചക്കയൊക്കെ മൂക്കാറായി വരുന്ന ചക്കയെല്ലാം അടത്തിയങ്ങ് അടത്തിയങ്ങ് കളയും
ആഹ
ആഹ അതിന്റെ കൂടെ എ ഇപ്പൊ വരുന്നുണ്ടെന്ന് തോന്നി പ്ലാവിന്റെ മണ്ടക്ക് നല്ലാം താഴെ കാണാം ഓരെണ്ണം ഒതേ കാണ എല്ലാം താരം അടുത്തി അടുത്തി കളയും അതൊണ്ടിപ്പോ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം നശിപ്പിച്ച് കളയുക
ഉം ഉം അവിടെ പാമ്പിന്റെ ഒക്കെ ശല്യം ഉണ്ടായിരുന്നോ
പാമ്പൊണ്ട് പക്ഷെ വലിയ കൊ ശല്യം ഒന്നുംല്ലാര്ന്ന് അല്ല ഞങ്ങളങ്ങനെ പുറത്തൊന്നും അധികം അങ്ങനെ ഒന്നും സാധനങ്ങൾ കൂട്ടിയൊന്നും പട്ടത്തില്ലായിരുന്നേ തന്ന കാരണം ഇത് ചൂടൂടാകുമ്പോ ഞങ്ങളടെ സൈഡ് പാറമടയാ അപ്പൊ അവിടെ ഒരുപാട് ഉണ്ടാൻ സാധ്യതള്ളണ്ട് നമ്മള അതെല്ലാം ഒഴിവാക്കി വെക്കുവായിരുന്നു
ഉം ഉം
അതുകൊണ്ട് വലിയ ശല്യം ഇല്ലായിരുന്നു എന്നാലും അതിലെ ഇതിലൊക്കെ ഒന്നും രണ്ടും ഒക്കെ പോകുന്ന കണ്ടന്നെ ഉള്ളൂ നമുക്ക് വലിയ ദ്രോഗമൊന്നും ഇല്ലായിരുന്നു
ആ
അതൊ ഒരുപാട് കേയറി എങ്ങനാന്ന് വെച്ചാ ഈ തുണികൾ കൂട്ടിയിട്ട് ജനലുകളൊക്കെഞ തുറന്നിടാറില്ല അങ്ങനെ കാരണം അതുവഴിയൊക്കെയ ആണ് കേറുന്നേ
ആഹ
ഞാൻ നമ്മള ഇരിക്കുന്ന സ്ഥലങ്ങൾ എവിടൊണ് അവിടുന്ന് ജനല് തൊറന്നു വെച്ചാ അവിടെ ഇരുന്ന ചെന്നണീക്ക് മത അടച്ചു പ്രേച്ച പോവാ അങ്ങനെയൊക്കെ ഒരുപാട് നോക്കിയണ്ട് ഒന്നും കേറിയില്ല പെരക്കകത്തൊന്നും പക്ഷെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായന്ന് പറയാന്ന് കേട്ടാ സാധനങ്ങൾ എങ്ങനെ കേറിയിറങ്ങിയേ
ആഹ ഇവിടെ ഒരു സ്ഥലത്ത് ണെങ്കി പറ്റില്ല വണ്ടിയില് ടയറില് പാമ്പ് ചുറ്റിയിട്ട് ഒരുതാ ആക്സിഡന്റ് ഉണ്ടായന്ന് പറയുന്ന കേട്ടായിരുന്നു
ആഹ അത് ഈ ചൂട് കൂടുമ്പോ അതുങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ
ആ
അന്നേരം അതുങ്ങള് ഈ വണ്ടിയുടെ ചരം നമ്മുടെ ഈ ഷൂ ഒക്കെ വെളിയിൽ വെറുതെ ഊരി ഇട്ടാലേ പിന്ന
ആ ഷൂ ഒക്കെ ഈ ഇതിനകത്ത് കയറി ഇരുന്ന് പെട്ടെന്ന് കേയറിയിട്ടാ കാലില് കയറി കാടിക്കുവല്ലോ
ആഹ അത് കേറി കടിക്കും കാറ് കടിക്കുന്നല്ല ഇത്കത്ത നമ്മള അറിയത്തില്ല വേറെ ലാഭകരല്ലേ
ആഹ
ആണ് പുറത്തൊക്കെ ഷൂയും ചെരുപ്പുകളും ഒക്കെ ഇന്ന് ഒരുപാട് സൂക്ഷിക്കണം നമ്മള്
ആഹ
അതെല്ലാം മഴേം പ്രശ്നങ്ങളുള്ള കാര്യാ പിള്ളേരൊക്കെ ആവുമ്പോ അറിയത്തില്ലല്ലോ ഓടിവന്ന് കൂട്ടത്ത് പോലും ഇല്ല അതേപോലെ കാലല്ലാം കയറ്റിയിട്ടുട്ടോണ്ട് പോകും
ആഹ് ആഹ്
അത് ചലപ്പോ അവിടെ കടിക്കും ചിലപ്പോ അത് അവിടെ അങ്ങനന്നേ ഇരിക്കും ചെ വൈകോളം വരുന്നവരെ അവനെ കാല തൂരന്നവരുന്നേ പിന്നെ വീട്ടിൽ വന്നിട്ടല്ലേ അത് വല്യൊരു പിന്നെ നമ്മള് വീടിന്റെ സൈഡിൽ വിറകുകുകളൊക്കെ അടുക്കി പറക്കി വെച്ചവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറയാ വിറകിന്റെ സൈഡുകളിലൊക്കെ വന്നാ